ലോ
ഹലോ
ആഹ് കേൾക്കാവോ?
ആഹ് കേൾക്കുന്നുണ്ട്.
എന്തൊക്കെയുണ്ട്? ആ ഇണ്ട് കേ വിശേഷങ്ങളൊക്കെ
വിശേഷൊക്കെ രാവിലെ എണീച്ചു
ആഹ്
നിസ്കാരം കയ്ഞ്ഞു പണികളൊക്കെ ഇങ്ങനെ ഓരോര് പണികളായിട്ടിങ്ങനെ തീർത്തുകൊണ്ട് നഷ്
അതെ അതെ നേരം വെളുത്താ പിന്നെ അതന്നെല്ലേ രാവിലെ ഭക്ഷണം ണ്ടാക്കുക ഹാഹ്
അതെ അതെ ആഭക്ഷണ അതെ അതെ അതെ ആ ഭക്ഷണണ്ടാക്ക അതെ അതെ ആഹ് ഭക്ഷണ ണ്ടാക്കാൻ ഇൻക്ക് പാത്രങ്ങൾ കഴിയാനുണ്ടാവും
അതെ ആഹ് ചായഉടി കയിഞ്ഞൊ?
ചായുടി ആഹ ചായ ഉട്ച്ച് ആഹ
നേരത്തെകൾ കൊടുക്കുന്നവരായിരിക്കും ല്ലേ?
ഇല്ലേ ഇല്ല. ഹ് സാധാ ചായ കുടിച്ചതേ യുള്ളു ട്ടോ. മ്മള് ഇത് കഴിക്കണത്ര, ഭക്ഷണം കഴിക്കണത്ര, ഭക്ഷണം കഴിച്ചിട്ടില്ലാത് കൊറ്ച്ച് വൈകും ഒമ്പതര പത്ത് മണി ഒക്കാവും.
ആ ഇവിടിം അങ്ങനെന്നെ രാവിലെ ഒരു ചായേം എന്തെങ്കിലൊരു ബേക്കറി ആയിട്ടോ എന്തെങ്കിലായിട്ട് കൂട്ടു പിന്നെ ഒരു പത്തുമണി അക്കെ ഇങ്ങനൊരാ പിന്നെ വെഷ്പ്പില്ല പിന്നെ പത്തുമണിക്കെ ആവും രാവിലെ എന്നിട്ട് ചായ കുടിക്കും എണീറ്റപാടെ ഇസ്കാരോം കാര്യങ്ങളും കഴിഞ്ഞാല് ഒരു ചായ
ആ ചെലവര ക്കെ രാവിലെ ഏ
ആ ആ തിന്നും അവരാ ചൂടോട് കന്നെ ചുട്ടതെ പ
പക്ഷെ നമുക്കൊന്നങ്ങനെ തിന്നാൻ പറ്റൂലേ ആ നമ്ക്കിന്നത് ശീലായിലെ
ആ ഇങ്ങനെ ശീലായി അതോണ്ട് പിന്നെ ഇങ്ങനെ പോകും അ പിന്നെ പിന്നെ പിന്നെ രാ ഉച്ചക്ക്ള്ള ഫുഡെ കഴിക്കൊള്ളൂ ആ പത്ത് മണിക്കായോണ്ട് പിന്നെ ഉച്ചക്കൊരു ഫുഡൈക്കും അത്രല്ലേ ഒള്ളൂ
അതെ ആ ഇവിടി അങ്ങനതന്നെ രാവിലെ എന്തേലുണ്ടാവും ഏ ബേക്കറി ഐറ്റംസോ അങ്ങനെന്തേലും എന്നിട്ട് പിന്നെ ആ പിന്നെ രാവിൽത്തെ ഭക്ഷണം കഴിഞ്ഞാ പിന്നെ ഉച്ചക്ക്. പിന്നെ എണ്ണക്കടി എന്തെങ്കിലും വല്ലപ്പഴും അത് വൈകുന്നേരായിരിക്കും.
ആ അങ്ങ
അ ആ
പിന്നെ ഉച്ചേക്ക്ള്ളക്കെ ണ്ടാക്കിയെ ഇന്നിപ്പോ പത്തിരിയാ, പത്തിരിണ്ട് ചിക്കൻ കറിണ്ടാക്കിരുന്നു. ഇന്ന്പ്പോ നാത്തൂനൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് ഇന്ന് മദ്രസ്ന് റേഞ്ച് ആയതോണ്ടെ
ആഹ് ഇന്ന് അവിടകുട്യൾക്ക് ക്ലാസ്ണ്ടാവൂലാല്ലെ.
ആഹ് ഇല്ല കുട്ട്യോൾക്ക് ക്ലാസില്ല അപ്പൊ അങ്ങനെ വന്നതാ അല്ലാതെ കഴൂലല്ലോപ്പ സ് സ്കൂളും മദ്രസു ആണ്
അതെ അതെ എന്തെ അവര് വീടിന്റടുത്തിള്ളതാ
ഇല്യാ അവർക്ക് കൊർച്ച് പോണം കൊർച്ച് ദൂരെയാണ് അതൊണ്ടാണ് മറ്റേത് എടുത്താണെങ്കി പ്രശ്നല്ലേയ്രുന്നു
അതെ അതെ ആ ആ
ദൂരെണ് പിന്നെ അവര്ക്കർഞ്ഞാ ശനിയാഴ്ച സ്കൂള്ണ്ടായ മദ്രസ്ക് അവധിയില്ലല്ലോ. വെള്ളിയാഴ്ച അല്ലേ മദ്രസ്ന് അവധി അപ്പൊ ഇക്കുറിറർഞ്ഞാ ഇന്നാൾക്കും നമുക്ക്ന്ന് നിക്കാൻരു ടൈമും കിട്ടിയിട്ടില്ലല്ലോ പെരുന്നാളും ല്ല ഒരുമിച്ചല്ലേ
അതെ ആ ആ
ത്തിനാണെക്കി ദിവസത്തിന് വന്ന് ഇപ്പന്ന് പോകും നാളെ സ്കൂൾ ഒണ്ട് മദ്ര
അതെ അല്ലാണ്ട് ഇപ്പം നോക്കി കഴിഞ്ഞാൽ അങ്ങനെ വരാൻ പറ്റൂല.
പിന്നെ ഒരു ഓണത്തിന് അവധി പറയുമ്പോ മദ്രസ ഉണ്ടാവും അവധിതീരെ കിട്ടൂല.
ആ പിന്നെ ഇപ്പൊ അങ്ങനെ വെക്കേഷൻ ടൈമിൽ മദ്രസക്കും അവധി കൊടുക്കുന്നുണ്ടല്ലോ.
ആണ്ട് വെക്കേഷനിൽ കൊടുത്ത് പത്ത് ദിവസം കൊടുത്ത്.
ആ എന്നച്ചാ കുട്ടിയക്ക് ഇങ്ങനെ ഉപ്പാന്റെ വീട്ടിലക്കെ ഇങ്ങനെ ഒന്നെങ്കിലും ഉമ്മാന വീട്ട് പോകാനുണ്ടാവും
ആ അ
ഓരോരൊ ആൾക്കാർ ആ അപ്പൊ അയ്നൻസരിച്ചക്കൊ മദ്രസക്ക് ഇങ്ങനെ മാറ്റം വരുത്തുന്നുണ്ടല്ലോ
ഞ മാറ്റം വരുത്തുന്നുണ്ട് അങ്ങനെയാകുമ്പോ ഒരു കണക്കിന് സുഖല്ലെ
ടൈമിൽങ്ങനെ അങ്ങൻത്തെ അവധിയൊന്നുല്ല
ഇനില്ല പെരുന്നാൾക്കൊക്കെ രണ്ടു ദിവസം അവധി പക്ഷെ അതിന് പറഞ്ഞ വെക്കേഷന്റെ ടൈമില ആയിരിക്കുംപെരുന്നാളും കാര്യങ്ങളൊക്കെ വര്ന്നെ അങ്ങനെ സ്കൂള് മദ്റസാ ഒരുമിച്ച അവധി ഉണ്ടായിന്നു ഇപ്പങ്ങനെയല്ലല്ലോ മുന്നോട്ട് മുന്നോട്ടല്ലേ ഈക്ക്വലാക് സ്കൂള് തറക്കുമ്പോഴ ക്ക് വലിയ പെരുന്നാര് വന്നത് മദ്രസ് തൊറന്നു ആ രീതിയിലൊ അങ്ങനെ പോവല്ലേ
അതെ നമ്മക്ക് പഠിക്കുമ്പോ നമ്മുക്ക് ഇണ്ടാവാ നോമ്പിന്റെ ടൈമിലാന്നല്ലേ പിന്നെ ആ അങ്ങനെല്ല മദ്രസ വല്ലപ്പോഴ് അവധ് പിന്നെ ഒരു റേഞ്ച് അങ്ങൻത്തെക്കെ വരണം
ആറേഞ്ച് വരണം അത് ഒറ്റ ദിവസം ഉണ്ടാകും അന്ന് ചെലപ്പോ വേറെ എന്തെങ്കിലുംപരിപാടി ഇണ്ടെങ്കിൽ വരാനും
ആ പിന്നെ എന്തെങ്ക ആ മദ്രസ് പൊതുവേനിക്ക് തോന്നും മദ്രസില് അവധി പൊതുവെ കൊറവാന്ന് ഏഹ് ഇപ്പൊന്ന് വെച്ചാ മഴക്കാലായ്ക്ക്യലും മദ തു സ്കൂളൂല്ല മദ്രസ്സുല രണ്ടു ഒരേ പോലെയാവണം
ആഹ് അതെ
ക്കെ പെയ്ത കഴിഞ്ഞാൽ
ആഹസ് മദ്രസ് ഞ്ഞ അവധി കൊടുക്കുന്നുണ്ട്
നല്ല നമ്മള് എങ്ങനെണ്ടായാൽ മദ്രസുണ്ടാവും
ആഹ് മദ്രസ്സണ്ടൊ ആ മദ്രസ്ന് അവധി അങ്ങനെ കൊടുക്ക ഇപ്പൊ പിന്നെ പിന്നെ ആളുകളൊക്കെന്നെ മാറി
അതെ അതെ എല്ലാരു മാറിന്ത ചിന്തിക്കാൻ തൊടങ്ങി പിന്നെ ഞ്ഞമ്മളങ്ങനെ മുമ്പേത്തെ പോലെ അങ്ങനെ കുട്ട്യേളെ ആയിട്ട് ഇതാക്കുന്നില്ലല്ലോ
അതെ അതെ അവര് അല്ലാവശം ശ്രദ്ധിക്കുന്നുണ്ട് അവരെ ഇഷ്ടത്തിനാണ് ഇപ്പോ സ്കൂൾ ആയിക്കോട്ടെ ഇപ്പ സ്കൂളിൽ പഠിക്കാനോ ഇതൊ അതോ അത ഇല്ല ഞമ്മളെ ക്കെ നല്ല രീതിൽ അടിയു ചീത്തിം കിട്ട്യാണ്ട് വര്ന്ന് അതെ അപ്പൊ അങ്ങനെ കൊടുക്കാനും പറ്റ് ഇല്ല ഇപ്പോ വാർത്തകളാ കേൾക്ക് ന്നത് അതെ ആഹ് പതിനെ ക അങ്ങനെ ചീത്ത പറയെ കാര്യങ്ങളും പറ്റൂല്ല ഓരോ വാർത്തകളാണല്ലേ നമ്മള് തൂങ്ങി മരിച്ചു അല്ലാത്തത് പറഞ്ഞാണ്ട് കേൾക്കല്ലേ
അതെ അതെ നമ്മുക്കൊക്കെ മുമ്പ് നമുക്കിത് പറയാന അറില്ല നമ്മളതൊക്കെ കേട്ട് നമ്മ അങ്ങനെ വളർന്ന
ആ ആ അതെ അതെ
ആഹ ഇപ്പൊ മാവേ ആ കുട്ടിയ എനക്കൊരു മോനാ
ആഹ് ഒരു മോനാ ആഹ്
ഇയാൾക്ക്കോ
എനിക്ക് രണ്ടാളുണ്ട് ഒരാള് ഒന്നിലാണ് ഒരാളിപ്പോ ഏഴ് മാസം ആയിട്ടുണ്ട് ഏഴു മാസം
അതെ ആ ആ ഏ ഏ കുട്ടി എണീ
ആഹ് ഇല്ല അപ്പൊ ഉറങ്ങിയതാണ് ഇപ്പൊ ആറു മണിയാകുമ്പോന്ന് എണീക്കുക നമ്മക്ക് ഭക്ഷണത്തിന്റെ ആ ടൈംമാകുമ്പോ ചായം കടി ഉണ്ടാക്കുന്ന ടൈമ ആയിക്കാരും എണീക്കുക അപ്പൊങ്കി ഇനി ഒന്നിനും കഴിയൂല്ല അതെ ഇപ്പന്നും ഉറങ്ങിട്ടുണ്ട് ഇനിയിപ്പ കൊറച്ച് നേരം ഒന്ന് ഉറങ്ങിട്ട് പിന്നീടെണീക്കും പകൽ അല്ലെങ്കിൽ ഉർക്കം കുറവാ എന്നാലും ഉറങ്ങണ ടൈമിലൊക്കെ ഇങ്ങനെടുക്കും അതെ അതെ ഇനിപ്പോ അത് ഉറക്കൊന്നും ഇനി ഇണ്ടാവില്ലല്ലോ
പിന്നെ ചെറിയ ശബ്ദൊക്കെ കേട്ടഴ്ഞ്ഞ പെട്ടെന്ന്ട്ങ്ങട്ട്
ആഹ പെട്ടെന്ന് എണീക്കൂ ഞാൻ വാതിലൊക്കെ നല്ല രണ്ട് ഫാൻ ഇടെല്ലാണ് റൂമില് എന്നാല സോണ്ട് പുറത്ത പുറത്തുന്ന്
നമ്മള് വിചാരിക്കും എങ്ങനെങ്കില കൊറച്ച് നേരം ഉറങ്ങണെങ്കിൽ നമ്മള് കൊറച്ച് പണിയെടുക്ക
ആഹ് അതെ അതെ
പക്ഷെ ഇവർ ചെ ചിലപ്പോ ചെറിയൊരു ശബ്ദം പോലും വേണ്ട നോക്കുമ്പോക്കൊക്കെ ഇണ്ടാവും കണ്ണോർന്ന്‌
ആഹ കണ്ണ് തുറന്നിരിക്കുകയാണ് ചിലപ്പോ ഒറക്കി തൊട്ടി ഇട്ട് ഒറക്കിയിട്ടാണ് പോകുള്ളൂ വരുമ്പോഴേക്കനും ഒണർന്നിട്ടുണ്ടാവും അതിന് ഒരുപാട് നേരം ആട്ടെണം അരമണിക്കൂർ മണിക്കൂറൊറങ്ങണെന് ഒരു മണിക്കൂർ ആട്ടിരിക്കണം
അതെ ആഹ പിന്നെ മോനോ
മോന അവന ഒന്നില്ലാണ് അവിടെണ്ട് അവിടെ മറ്റേ കുട്ടികളൊക്കെ ഉണ്ടോ ഇ മദ്രാസിൽ പിന്നെ ഇവിടെ സാഹിത്യത്സവ ത്തിന്റെ ഇതണ്ട് വരെ മദ്രാസിലാണ് അപ്പൊ പിന്നെ ആഹ അപ്പൊ പിന്നെ അങ്ങനെ ഒരു അവധിയുണ്ട്
ആഹ വീട്ട പൊക്കല്ലേ
ആഹ് വീട്ടപോക്കുണ്ട് വീടിന്റെ ഇവിടെ അടുത്ത് തന്നൊണ് അതുകൊണ്ട് പിന്നെ സ്കൂൾ മദ്രസിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇവിടെ അടുത്ത തന്നെയ ആ നടക്കാലറ്റ സ്റ്റോപ്പ ആ എപ്പ വേണെങ്കിൽ പിന്നെ പിറ്റോ പിന്നാണേ അടുത്ത രണ്ടാമത്തെ ആ അതുകൊണ്ട് പിന്നെ നടക്കല്ലേ ദൂരേ ഉള്ളു എങ്ങനെ ആഹ് വരാറുണ്ട്
ആ് ആ് അടുത്താണ്ടിന് പ്രശ്നല്ല അങ്ങോട്ടും പോവാ ഇങ്ങോട്ടും അ വരാം
ആഹ് ഇങ്ങോട്ടും വരാ എടുത്ത ആകുമ്പോ സ്കൂൾ
ചെയെ
അത അതെ അതെ പിന്നെപ്പോ അതിന് മുന്നേ ഞങ്ങൾ അവിടക്ക് എത്താറുണ്ട് കാരണം സ്കൂളിന്റെ പ്രശ്നങ്ങളൊന്നില്ലാത്തോണ്ടെ ഇവിടന്നില്ല നേരെ ഇല്ല സ്കൂൾ വണ്ടി അയ മദ്രസന്റെ ഒക്കെ നേരിട്ട് അതിലൂടെ പോവാ ഇവിടത്തെ കഴിഞ്ഞിട്ട് നേരാതില്ലേ അതുകൊണ്ട് അത ആ ഒരു പ്രശ്ന
അവിടുന്നായാലും സ്കൂളിലേക്കയ
ആ വണ്ടി തന്നെയാണ് തിരിത്ത് പോരുമ്പോഴും അതിലൂടെ ഫസ്റ്റ് വന്നിട്ട് ഇങ്ങോട്ടാ വരാ അപ്പൊ അവരോട് പറയലന്നെയാണ് പറഞ്ഞാൽ മതി അവനോട് പറഞ്ഞിട്ട് മതി അവിടെ അർങ്ങണങ്കിൽ അവിടെ അർങ്ങിക്കോ പറയും പക്ഷെ അവന് ഇഷ്ടൊന്നില്ല അവന് ഇവിടെന്ന് ന്നിട്ട് ഞാ വണ്ടിക്കാരനെ വിളിച്ച് പറയല
അതെ ആഹ ആഹ്
പോലാ ഓനങ്ങ പോഉല ഇവിട ഇങ്ങനെ ന്ന്ങ്ങ ചുറ്റി പറ്റലാണ് അങ്ങോട്ട് പോകന്ന്ട്ടു എല്ലാർക്കും മ്മാൻ്റെ വിട്ടക്ക് പോകാന ആഹ് കൊഴപ്പൊന്നില്ല ഇപ്പൊ ഒന്നിലല്ലെ എന്നാലും അടങ്ങി രുത്തി പടിക്കണം
അതെ അവന്റെടുത്തും കുറ സമയം ഇരിക്കേണ്ടി വരും അല്ലേ
അതായിരിക്കണം പിന്നെ ഓൽക്കന്നെ ഒരു ശ്രദ്ധ വേണം പഠിക്കണങ്കില് ചെലപ്പോ കളിന്റെ ഇടെലേ കൊണ്ടന്ന് ട്ട് കാര്യവില്ല കൊറേതാ വടിം കൊണ്ട് വരും വടി എടുക്കാനിക്കില്ല എടുത്താ എന്റെ കൈന്ന് കൊ ട്ടോ അതുകൊണ്ട് വടിയെടുക്കാതെ ഇരിക്കലാണ് കൈയ്യോണ്ടൊക്കെ നല്ലോ കിട്ടും അങ്ങനെ ഓല് അടിച്ച് ആ ഫോണ് ഉണ്ട് ഫോണിലൊക്കെ നോക്കും ന്നാലും വല്ല ഒരു നേരൊക്കെ ഞാൻ കൊടുക്കാറുള്ളൂ ഞൻ പിന്നെ ലോക്കിട്ടോണ്ട് ഒരു നേരം കൊടുക്കും എപ്പോഴങ്കിലും ഒരു നേരം ആഹ് വാശിയുണ്ടോ നല്ല കുട്ടിനൊക്കെ നല്ല രീതിയില് കാട്ടും
അതേ ആ നമ്മളടുത്തുനൊള്ള ദേഷ്യം അ കുട്ടീൻ്റെടുത്ത് കാണിക്കുല്ലേ
ബലാണ് അതാകുമ്പ ഇതിനു പേടിയാണ് ഇച്ഛരെ നോക്കി നട
പിന്ന് ഇപ്പം ഏ കുറച്ചും കൂടി ആള് ഇങ്ങനെ ഇണ്ടാവല്ല അല്ലേ അനുട്ടിൽ സ്നേഹം അങ്ങോട്ട് പോന്നുണ്ടോന്നില്ലോക്കെ
അതെ അതെ
ആ ഇപ്പൊ ഓൻ ലിത്രീ നാൾ ഉണ്ടായത് പെട്ടന്ന് ഒരാൾ വന്നേരം കൊറ്
ആഹ് ആഹ് ആ അങ്ങനെണ്ട് ആ ഒരു വ്യത്യാസം മാറ്റാത് അവനായിട്ട് ഇവിടെ ആരുല്ല ഞാനും ഉമ്മിഉപ്പേം ഏ ഹസ്ബറ്റ് തന്നെ ഉള്ളു അപ്പൊ പിന്നെ ഒരു കുട്ടിയായിട്ട് അങ്ങനെ വളർന്ന് ചെലയതല്ലേ അതുകൊണ്ടെ ഒന്നുണ്ടാകും പോലെ അവരിതുണ്ട അവന് ടോവിനെ ഇപ്പൊന്നില്ല ഇപ്പ ഇഷ്ടണ് ആത്യ ക്കെണ്ടായിന്
ഉം ആതി ഉണ്ടവു പിന്നെ കൊഴപ്പില്ല പിന്നെ നത് നല്ല ചെറിയ കുട്ടിയല്ലേ ഓന് ഒരു വയസ്സ് ട്ടോ ഒന്നാം ക്ലാസ്സില പഠിക്കുന്നല്ലേ
ആ ഓന് ഒന്ന് ഏഴു വയസായി തുടങ്ങി
അതെ ആഹ് ഇതെല്ലാം സീരിയസ്ല്ല
അല്ല സാധാ ഗവൺമെന്റണോ ഇവിടെ ഗവൺമെന്റ് സ്കൂൾ തന്നെയണ്ട് പിന്നെ ഇവിടെ നാല് വരെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സ്കൂള ആക്കണം
എങ്ങനാ സാദാ എൽ പി സ്കൂളാ ഇപ്പൊ നാലാം ക്ലാസ് വരെ അടൊണ് അത് കഴഞ്ഞിട്ട് പിന്നെ
ആ വേറെ സ്കൂൾ ഇവിടെന്ന ഇടുത്തന്നെ ഉണ്ട്
ഉ പിന്നെ ഇവിടെ അത്യാവശ്യം കുട്ടികളെ ഉള്ളൂ ഒരുപാട് കുട്ടികളെ ഇല്ല അതുകൊണ്ട്
ആഹ അസമാധാനമാണ് നമുക്ക് ഇവിടെ ഒരു വേറൊരു ഭാഗത്തുണ്ടാലും പാട് കു കുട്ടികളപ്പ എൽ കെ സി യു കെ സി ആയാലും എച്ച വരേണ്ട് ആ ശ്രദ്ധ കുറ എനിിക്ക ഇഷ്ടല്ലാം അങ്ങനെ ചേർക്ക അതോടാണ് ചെറിയ സ്കൂളാക്കി ചേർത്തിത് അത് കഴിഞ്ഞട്ട് നോക്ക് ചേർത്തിയാലോ അത്ര വലിയ പ്രശ്നമല്ല
അലച്ചിലയിക്കും ഒരുപാട ആവുമ്പോ നമ്മുക്ക് തന്നെ കാണും ഇവര് ഇവർങ്ങനെ ഇവങ്ങനെ മാനേജ് ചെയ്യുന്നന്നില്ല അതൊണ്ട് പിന്നെ ആ എടാ എന്നാപ്പിന്നെ വിളിക്കാട്ടോ
ആ ഒകെന്ന ന്നാ ശെരി